കേക് ഹ ഹ എടി കിട്ടി കിട്ടി ആഹ് അപ്പഇന്ന് സംസാരിക്കാ കൊഴപ്പല്ല പത്ത് മിനിറ്റ് സംസാരിക്കണം
ആഹ് പത്ത് മിനിറ്റ് ആകുമ്പോ പറയാട്ടോ ഞാൻ ചെലപ്പോ നോക്കൂ ലാ
ആ അത് ആ അത് ഞാൻ കട്ടെയ്തോളാം ആ സമയത്ത് അയ്യോ അങ്ങനെ ഇതിനെ കുറിച്ച് ഈന്റെ, ഡീറ്റെയിൽസ് പറയാൻ പാടില്ല. അയ്യോ മുണ്ടായിരിക്ക് പെണ്ണേ! നീ അച്ചാറ് കൂട്ടി കഞ്ഞി കൂടിച്ചോ!.
ഏ ഞാനിപ്പോമറ്റേ വെള്ളരിക്ക കഴിച്ച് വെള്ളരി മറ്റേ സവാ സലാഡ് വെള്ളരിക്കല്ലേ
ആ മറ്റേ എന്താ കൂ
സാലഡിലെക്കെ ഇടുന്ന അതാ അത് ഇങ്ങനെ കഴിച്ച് ട്ടിങ്ങനെ കെടക്കുണു
ആ അ അവൻ കഞ്ഞി കുടിച്ചില്ല
കഞ്ഞി കുടിക്കും കുറച്ച് കഴിയട്ടെ എന്ന് കരുതി
ആഹ് ആഹ്
ആഹ് അങ്ങനെ
എന്തേലും ഇണ്ടോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയോ
അയ്യേ യ്
ആഹ് ആഹ് ചെല്പ്പം മരുന്നിന്റെയൊക്കെ ആയിരിക്കെ റിയാക്ഷനേ
ഉം
ഉം എന്തായിരിക്കും
എന്തേയ്? കുട്ടിയോ?
ഇതേ, ഇവിടെ കിടപ്പുണ്ട്. ഇതാ ഫോണിൽ കളിച്ച് ഇങ്ങനെ ഇരിക്കാണ്. ഞാൻ കൊറച്ചേരം കഴിഞ്ഞിട്ട് ഒന്ന് ഇതാക്കാന്ന് വെച്ചിട്ടാണെ കൊറച്ചേരം കഴിഞ്, ആഹ്, കൊറച്ചേരം കഴിഞ്ഞിട്ട് ഒറക്കണം. അപ്പോഴേക്കും, എന്ന പിന്നെ, അപ്പൊ എനിക്ക് ടാസ്ക് ചെയ്യാലോച്ചിട്ടേ, ഞാൻ കേറി നോകീതാ. ഉം. അന്റെത് റെഡിയാവൂന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു. പക്ഷേ, റെഡി ആയി. അത് നന്നായി.
ഉം.
ഉം, എടാ പിന്നെ, വേറെ കൊറെ സെറ്റപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞെരാട്ടോ. ഞാന് കണ്ടിട്ടെന്നെ അന്തം വിട്ടുപോയി അത്മാതിരി ഉള്ള എമൗണ്ട് കാര്യങ്ങള്
ആഹ്, നോക്കിയോക്കേ. എന്തായി പിന്നെ മറ്റേ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോ?
ഏതാ? മറ്റേ, ഫണ്ടിന്റെ കാര്യം പറഞ്ഞാണോ?
ഉം. വീട്,
ആഹ, ഹ, ഹാ അതോ? അത് ക്യാൻസലാക്കി.
ക്യാൻസലാക്കിയോ?
അതിന്, ഇഞ്ഞിപ്പം എക്സ്ട്രാ മൂന്നും കൂടെവേണ്ടേ? അത്എവിടെന്ന് കിട്ടും ആഹ് എ
പറയണം അഞ്ച്. പക്ഷെ, അഞ്ചിനൊന്നും പോകും തോന്നണില്ല.
ആഹ്, ഞാനൊരു മൂന്ന് പ്രതീക്ഷിക്കണൊള്ളൂ. മൂന്ന് ശരിക്കയിന് വേണ്ട ഒരു രണ്ടരൊക്കെ ണ്ടെങ്കി, ആഹ്. കാരണം. എന്നാലും, ഒരു മൂന്നാണ് ഞാൻ കണ്
പക്ഷെ, അങ്ങനെണെങ്കിൽ ഞങ്ങളെ വീട് ഒക്കെ വേണെങ്കില്, മൂന്നും, നാലൊക്കെ വേണെങ്കി കൊടുക്കാം.
അങ്ങനെ വീട് നാലരക്കൊക്കെ ഉള്ളതുണ്ട്
ഉം. സ്ഥലോംവൊണ്ട്, അക ഇപ്പതന്നെ നല്ല സ്പേസും കുർ പണിയൊക്കെ ഇപ്പം നല്ല രീതിക്ക് പണിയൊക്കെ എട്ത്ത് തെല്ലേ
അതല്ലേ?
ഉം
അത്, ഇവിടെ അറിയ്ണോര് ആരും വാങ്ങിക്കൂല. പിന്നെ, ആഹ്, നീ അങ്ങട് പോയിണ്ടോ? അപ്പൊർത്തെ സൈഡിൽ നമ്മുടെ, ശിവൻചേട്ടന്റെ വീടിന്റെ ഒക്കെ അവിടെ പോയിണ്ടോ?
ആരെ
അവ ആ മൂലെക്കെ വീടില്ലേ ന നമ്മുടെ മൂലെക്കെണ്ടല്ലോ ആ വളവില്. അവടെ അവടത്തെ ആഹ് അവരുടെ വീട് ഞാൻ കാണ്ച്ചരാം. എന്റെ മോളേ എന്തൂരു സ്ഥലം ഏടാ പേര് പറയാൻ പാടില്ല. അതാണ് പറയാത്തെ.
ആഹ്. ശരി, ശരി.
അതോ ഏ അവർടെ വീട് കാണണം നീയ്യ്, ഇയ്യോ.. ! എന്ത് രസാറിയോ? അതായത്, ഔ, വായ്, ഒത്തിരി സ്ഥലണ്ട് അവിടെ. ഈ നടുക്കുള്ളോർക്ക് സലം കുറവാണ്
ആഹ് ആഹ് അതാ ഈ അ മുറ്റത്തള്ളവർക്കൊന്നും വലിയ കുഴപ്പ കൊഴപ്പല്യ.
ഉം ആ അപ്പൊറ്ത്തെ സൈഡില്ലെ. അറ്റ ആ നമ്മുടെ ബാക്കിലുള്ളവരുടെ നല്ലാണ് ആ
ഫസ്റ്റ് വീടാണോ? അതൊ ലാസ്റ്റ് വീടോ? നടുക്കത്തിലാണോ അതാ സത് സാ വളവില് ഫസ്റ്റ്ത്താ ഓ
ആ അവർക്കപ്പൊ നല്ല ഇത്ണ്ട് നല്ല സ്ഥലണ്ട് ഞാൻ ഒരു ദിവ അറിയാതെ അയിന്റെുള്ളി കേറിയതാ അല്ലല്ല.
അല്ലല്ലേ ഉം ഉം ആഹ് അതെന്നേ അവിടെക്കെയാണ സെറ്റ് ആയിരുന്നു കൊറച്ചും കൂടി ഞാനും അതൊക്കെ തന്
നമുക്ക് ഇവിടെ രണ്ടരക്കെ ള്ളേ അവിടൊന്നും അങ്ങനെല്ല അവിടെ കൂടുതലണ്ട് അതിനൊക്കെ പറഞ്ഞെ ഒരു അഞ്ച് അതിനൊക്കതാ അഞ്ച് കൊടുക്കാണെങ്കിലൊക്കെ കൊഴപ്പൊന്നുല്ല
ആ അതെന്നെ.
അതന്നെ അവര് വാങ്ങിച്ചത് മൂന്നിനലാണെ.
ഉം ഞാനും ഇന്നലെ ഏട്ടനോട് പറഞ്ഞു പ്പം ഞാൻ പറഞ്ഞേ വാങ്ങിച്ചിട്ടഴിഞ്ഞാല് ഇപ്പ താമസിക്കണന്നില്ല വാടക്ക്‌ ക്കൊടുക്ക ആ പൈസ കയ്യില് കില്ലേ ആ ഇതിപ്പോ ഒരു അങ്ങോട്ട് ഇനിയിപ്പോ നോക്കി ഈ മാസം തന്നെ ഇത്ര അടവുളോ എത്ര അടവന്നൊക്കെ പറഞ്ഞോണ്ട എന്ത് ചെയ്യൂന്ന് പറഞ്ഞു ഇന്നാല ശോ മെനഞ്ഞാന്ന് ശമ്പളം കിട്ടി. അയിന്റെ പാതിം കഴിഞ്ഞു. ഈ ലോണിൻ ലോൺ അടച്ചിറ്റെ എന്തായ്യോന്നും പറ നോട് പേ ഭ്രാന്ത് പിടിച്ച് നടക്കും
ആഹ് അപ്പൊ അയിന്റെ എടേക്കുടെ ഞമ്മള് ഇതും കൂടെ പറഞ്ഞെന്ന്. ഇന്നലെ ഞങ്ങക്ക് ക്ക് വേറൊര് പ്ലാന് കിട്ടി. വേറൊര് ഐഡിയെം കിട്ടിട്ട്ണ്ട് അത്. ആ മറ്റേ ഏഴുണ്ടല്ലോ ബാങ്കില് അതെട് ക്കാനുള്ള ഒരു വഴി കിട്ടിക്കുണു അതായത് ഒരു വർഷം കൊണ്ട് എടുക്കാനുള്ള ഒരു വഴി കിട്ടീക്കുണ് അത് സീക്രട്ട് ഞാൻ പറയാട്ടൊ നേരിട്ട് ട്ട്പറയാ ഞാന് ആ അത് അത് ഇതിമ്മക്കൂടെ ചിന്തിച്ച് ഞാനിങ്ങനെ കു ത്തിരുന്ന് ആലോയിക്കട്ടെ അപ്പൊ ഞാനീ വീടുമ്പ തുടങ്ങിയതാണ് വീടുമ്പോ തുടങ്ങി ആലോയ്ച് ആലോയിച്ചു വന്നപ്പോ നേരെ ബാങ്കിൽ പോയി ബാങ്ക് ആഹ് അത് പക്ഷെ എങ്കില് ചിട്ടീന്റെ സെറ്റപ്പടാ അ
അത് നീ നേരിട്ട് വരുമ്പോ പറഞ്ഞല്ലേ ഉം
കുമ്പോ സംഭവം അത് സക്സസാണ് അപ്പൊ കറക്റ്റ് സാധനം പോവേല്ല ഞാനൻപ്പ പിന ആലോയ്ച്ച അത് വിറ്റ് കളഞ്ഞാലോ ഒര് ഏഴേ സംതിങ് പവനുണ്ടെന്നേ അപ്പോ ഞാൻ പറഞ്ഞു വന്ന അത് വിറ്റ് വിറ്റിട്ട് കട അങ്ങോട്ട ഒഴിവാക്കാന്നൊക്കെ കരുതി പക്ഷെ വിറ്റ് പോയാ അത് പോയില്ലേ പിന്നെ ഏഴ് ലക്ഷം ഏഴ് ലക്ഷം വേണ്ടെ ഏഴ് പവൻ മേടി
അത് പോവും പിന്നെ പോയിക്കഴിഞ്ഞാ പിന്നെ തിരിച്ച് പിന്നെ തിരിച് കിട്ടോ? ഇ ഇ ഇപ്പോ ഉള്ളതി ഇപ്പോ ഇപ്പോഴത്തത്നുസരിച്ച് ഒന്നും ഉണ്ടാവൂല മോളെ അപ്പൊ ഉള്ളതിന് എങ്ങനെങ്കിലും സൂക്ഷിച്ചു വെ ഞാൻ അതല്ലേ ഇവിടെ ഞാൻ പറഞ്ഞിട്ടണ്ടല്ലോ ഇപ്പൊ. ഒന്നും തരില്ല എന്നാ പറഞ്ഞെ കൊടുക്കില്ലാന്ന്
അപ്പൊ അങ്ങനെ ഞാനും അപ്പൊ ഒര വഴി കണ്ടിണ്ട് അപ്പൊ ആഹ് ഞാൻ പറയാം അത് പക്ഷെ ഇങ്ങക്ക് സക്സസ് ആവാൻ വഴിയില്ല ഇന്നാലും ഞാൻ പറയാട്ടോ
ആഹ്
ഉം
അങ്ങനൊക്കെയാണ് എന്താ ഇന്ന് കറികള എന്താ വച്ചാ
അതാ പറഞ്ഞെ ഇന്നൊന്നും വെച്ചിട്ടില്ല മുളക് ചാലിച്ചിക്കന്ന് ഒന്നും ഉണ്ടാക്കിട്ടില്ല കാക് ക്കുന്ന് നേരത്തെ പോരി മുളക് ചതച്ചത് മീൻസ് മുളക് എന്താ മറ്റേ എന്തൊട്ട് സാധനം കഞ്ഞിവെള്ളത്തിൽ മുളക് കിറിയിട്ടിട്ട് ഉപ്പിട്ടിട്ട് ഇങ്ങനെ വരട്ടും അപ്പൊ നല്ല അന്നട്ട് വിളിച്ചണ്ണ അപ്പൊ വെളിച്ചെണ്ണ എങ്ങോടെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് അതായത് എരിവ് ഇഷ്ടമുള്ളവർക്ക് അത് കൂട്ടി ചോറ് തിന്നാൻ പറ്റും
ഉം റെസിപ്പി പിന്നീട് ചോദിക്കാം റെസിപ്പി ഞാൻ എന്തേ തോ മറ്റേ എ ഇത് കുക്കുബർ വെള്ളരിക്ക മറ്റേ വെള്ളരിക്ക കറി വെള്ളരിക്കല്ലേ അതും എടുത്ത് അതും തക്കാളിയും കൂടെ ഇട്ട് പരിപ്പ്ട്ട് കറിയന് ഒഴിച്ചുകറി വേ പിന്നെ മറ്റേ ബീൻസ് ബീൻസ് ഉപ്പേരിയും വെച്ചു
ആഹ് ആഹ് എന്നിട്ട് അതൊന്നും പറ്റിയില്ല അനക്
ഞാൻ ഇതൊന്നും കഴിക്കന്നില്ല ഞാന ഇത് ഇവർക്ക് വേണ്ടിണ്ടാക്കും പക്ഷെ ഞാന ഇതൊന്നും കഴിക്കില്ല
ആഹ് ബെസ്റ്റ് അതൊക്കെ നല്ലതല്ലേ നല്ല സാധനങ്ങളല്ലേ
ഞാൻ ബീറ്റ്റൂട്ട് ബീ ഫ്രൂട്ടൊക്കെ ഉണ്ട് അത് ഇവിടത്തെ രീതിയിൽ വക്ക്ണത് വയ്ക്കുന്നാണ് പക്ഷെ എനിക്കത് ഇഷ്ട്ടായില്ല ഞാൻെപഷേ ഞങ്ങള അവിടുത്തെ രീതിയിൽ വെക്കുന്നത് ഞാൻ പകുതിയും കഴിക്കും പിന്നെ പയാറാണ് ഇരി പയറ് ഇപ്പൊ കൊറേ ദിവസം കൊണ്ട് പയറ് തന്നെ ആഹ് വർക്ക് ഇവർക്ക് വേറെ ഇഷ്ടം എനിക്ക് വേറെേറെ ഇഷ്ടല്ലേ എനക്ക്ഷെ പറ്റണില്ലേ ഇവിടത്താരുത് ഉം ചിലത് കറി കൂട്ടുന്നുണ്ട് ഞാൻ മറ്റേ മുരിങ്ങയില താളിച്ചതൊന്നും കഴിക്കൂലായിരുന്നു വന്ന സമയത്തൊന്നും പക്ഷെ ഇപ്പം ഇപ്പൊ എടുക്ക അത് പതവിൽ മ ഉം മത്തന്റെ ഇലയില്ലേ മത്തന്റെ ഇലയും താളിക്കല്ലോ അതിന്റെ മത്ത ഇല എടുക്കൂല വെള്ളം മാത്രം എടുത്തിട്ട്
ആഹ് അതൊക്കെ നല്ല സാധനം തന്നെയാണ് പറഞ്ഞാല്
മുരിങ്ങഇല ഒക്കെ ഞാൻ പിന്നെ പണ്ടേ കായി അതെനിക്ക ഇഷ്ടുണ്ട് മുരിങ്ങെല്ലാം തോരം വച്ച കഴിക്കും ഞങ്ങള ഔടെ തോരനും വാക്കും അത് പിന്നെ എനിക്കത് കൂടുതൽ ഇഷ്ടം മറ്റേ മരച്ചിനീയിലൂടെയാണ് കപ്പയുടെ കൂടെ
ആഹ് അച്ചാർ കൂട്ടി നോക്കിയ നീ
അച്ചാറ പറഞ്ഞിട്ടത് ജ് കഴിച്ചോക്കി അതെന്തായാലും നോക്കാതിരിക്കില്ലല്ലോ കൊള്ളാം എനിക്ക് കഞ്ഞി കുടിക്കാൻ പേ തേങ്ങന്തച്ചാറാണെങ്കിലും കുഴപ്പയില്ല കഞ്ഞി കുടിക്കാൻ എന്തെങ്കിലും അച്ചാറ് വേണ്ടേ വേണം അല്ല ചോ ആഹ് അല്ല അങ്ങനെയള്ളൂ അല്ലാതെ വലിയതന്ന് വെച്ച ഇനി ഇല്ലെങ്കി എന്തയ്യും മൊളക് ചമ്മന് എന്തെങ്കിലും ഇണ്ടാക്കി ഇന്നങ്ങനെ തോന്നി എനിക്ക് തൊണ്ടവേദനുണ്ട്
ആഹ് അഹ്
അഹ് ഇപ്പ പനീടെ എന്തെങ്കിലും ആണോന്ന്റിയോ അപ്പ പിന്നെ എനിക്ക് വേറെ കട്ടിക്ക് ആഹാരം കഴിക്കാനും തോന്ന്ണൂല്ല
ആഹ് ആഹ് പനി പനിയണെന്ന് തോന്നാണെങ്കിൽ ഒരു പാരസെറ്റമോള് കഴിച്ചോ
ഓഹ് ഇന്നലെ ഒരെണ്ണം എടുത്ത് കഴിച്ച അത ഉം ഉണ്ടുണ്ട് ന്നലെ ഒരെണ്ണം കഴിച്ചു
മൂച്ചാപ്പക്കെന്താ തലകറക്കായി ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിക്കെര്ന്നു ആഹ്
ഉം
അപ്പൊ ഞാൻ പോന്നപ്പോ ചോദിച്ചപ്പോ പറയണ്ടേ കെഴപ്പയൊന്നുയില്ല
പോയി ചോയിച്ചു ഞാൻ നീ പോയി കഴിഞ് കൊറ ചെയ് കഴിഞ്ഞപ്പോ ഞാൻ പുറത്തോട്ട് റങ്ങി വിജിചെച്ചി അവിടെത്തന്നെ നിക്കണ കണ്ടപ്പ അങ്ങോട്ട് പോയി പോയപ്പൊ ചോയിച്ചു
അതെല്ലേ ആഹ് ആഹ് ഉള്ളീനെ കണ്ടോ
ഏയ് ഇല്ല ആളക ത്ത് ന്ന് ചേ ച്ചോറ് കൊടുക്കാൻ വേണ്ടി പോവാൻ വയ്യ അപ്പൊ ഞാനും പിന്നെ വന്ന് കഴിക്കാന്ന് കര്തി പത്ത് മിൻറ്റായില്ലെ
ആഹ് പത്ത് മിനിറ്റ് ആയി അതെന്താ അറിയോ നമ്മള് കൊറച്ചു നേരം ആഹ് അത് ഞാൻ പറയാം പത്തേ മുപ്പതാവട്ടെട്ടോ ഏഹ് ഏതാടി
ഇത്ര മിനിറ്റേ ഉള്ളൂ സംസാരിക്കണേ
അത്ര തന്നെ ഉള്ളൂ മുപ്പതാവട്ടെട്ടോടാ
ആഹ്
ആഹ് അത്ര മതി അത് തന്നെയാ ഞാൻ പറഞ്ഞത് പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ക്കെന്നും ഇതില് പറയാൻ പറ്റില്ല ഞാൻ വാട്സആപ്പില് പറയാം
ഉം ശരി ശരി
ആഹ് ന്നാ ശരി
ഓക്കെ